ആഹ് ഹലോ എന്തടുക്കുന്നുണ്ടതാ
ആഹ് ഞാൻ വീട്ടിലുണ്ട് നീ എവിടാ
ആഹ ഞാൻ വീട്ടില പിന്നെ
ആഹ ആ സുഖ പറഞ്ഞോ
ആ ഞങ്ങുടെ ഇവിടുത്തെ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെന്ന് എന്റെ ഡാൻസിന്റെ പ്രോഗ്രാം ഉണ്ടെട്ടോ
ആഹ എന്നാ
അത് രണ്ട അടുത്ത ആഴ്ചയ
ആഹ ആ ഞാൻ വരാനാ നീ വിളിച്ചേ
ആഹ് ആന്ന് അന്ന്
ആഹ ആ എന്നാ വർക്കിംഗ് ഡേ ആണോ
ആ അന്നാന്ന് ഓ ബുധനാഴ്ചയ അടുത്ത ബുധൻ
ഞാൻ നോക്കട്ടെട്ടോ ഉറപ്പ് പറയുന്നില്ല.
ആണോ എന്നാല് കുറച്ച് പിള്ളേരുടെ അരങ്ങേറ്റവും പിന്നെ അല്ല ഞങ്ങളടെ ആയിട്ടോള്ളതാ
ഉ നിന്റെ അരങ്ങേറ്റം കഴിഞ്ഞായിരുന്നോ
ആഹ് എന്നെ എന്നെ കഴിഞ്ഞു പണ്ടല്ലേയിരുന്നോ നീ വന്നില്ലേ ഓർമയില്ലേ പണ്ട്
ആഹ ശരി അത് അരങ്ങേറ്റയിരുന്നുലെ മറന്നപോയി പിന്നെ നി എത്ര നാളായി പഠിക്കുന്നു
ഞാൻ പത്ത് വർഷത്തിന് മേളിലായി ഞാൻ കുഞ്ഞിലേ പോയതല്ലേ
വീടിനടുത്താന്നോ ടീച്ചർ അതോ വേറെയാന്നോ
അൽ ആ ഇച്ചിരി അങ്ങോട്ട് മാറിയ അക്കാദമി
ഉ പിന്നെ പുറത്തൊക്കെ പോവോ പരിപാടിക്ക്
ആ പുറത്ത് പോവും ഓരോ ഉത്സവങ്ങളുടെ ഒക്കെ ഇത് വെച്ചിട്ട്
ആഹ പൈസ നമുക്ക് അങ്ങനെ ഒരുപാട് കിട്ടത്തില്ല തുച്ഛമായ ഇതേ കിട്ട ട്ടത്തുള്ളൂ നമ്മുടെ ഈ ഡ്രസ്സിന്റെ വാടകയ അതൊക്കെ പോവൻ വേണ്ടിട്ടുള്ളത് അത്രേ ഉള്ളൂ അല്ലാതെ പിന്നെ പത്തോ അഞ്ഞൂറ് രൂപ അങ്ങനെമ കിട്ടും
ആ ആ
ടീച്ചറിന് പിന്നെ ഒരുപാട് പൈസകിട്ടും ഇത്രയും പിള്ളേരെ ഇറക്കുമ്പോ അവർക്ക് നല്ലൊരു ഇതായിട്ട് നമ്മക്ക് ആ വാടകയൊക്കെ നമുക്കും പൈസ ഉണ്ട് പക്ഷേ നമ്മുടെ ഡ്രസ്സിന്റെ വാടകെല്ലാം പോയിട്ട് കയ്യിലൊരഞ്ഞൂറ് രൂപ കഷ്ട്ടി കിട്ടും
നിങ്ങക്ക് ഡ്രസ്സ് ഇല്ലേ സ്വന്തമായിട്ട്
ഓ അല്ല നിക്ക് അരങ്ങിയ സമയത്ത ഉണ്ടല്ലോ ഒരു ഡ്രസ്സല്ലേ
ആ അറങ്ങേറ്റ സമയത്തുണ്ട് പക്ഷേ നമ്മൾ അത് പിന്നെങ്ങ് നമ്മള് കൊടുക്കുവല്ലോ
ഓ ഓ ഓർണമെൻസോക്കെ അപ്പൊ വാങ്ങിക്കണോ
ആഹ അത അതെന്നാ വാഴ നമ്മള അങ്ങനെ പൈസ കൊടുത്തിട്ടൊന്നും എടുക്കുന്നില്ലല്ലോ എല്ലാം വാടകായിട്ട് എടുക്ക
ആ ആ ഒരുപാട് പിള്ളേരുണ്ടോ
ആന്ന് കൊറച്ച് ആ കൊറച്ച അധികം പേരുണ്ട്
ആഹ ആ നീ പിന്നെ ഡാൻസ് മാത്രമേ പഠിച്ചിട്ടുള്ളോ
അല്ല കൊറച്ചുനാൾ വന്നെങ്കി ഞാൻ കരാട്ടേ പടിച്ചായിരുന്നു പിന്നെ അതങ്ങ് നിർത്തി
ഉ എനിക്കും കരോട്ട ട്ടക്ക്‌ പോണന്ന ആഗ്രഹമായിരുന്നു പക്ഷെ രണ്ടു ദിവസം പോയപ്പോഴത്തേന് ശരീരൊക്കെ ഭയങ്കര വേദന
ഓ പിന്നെ പൊയില്ലിയോ
പിന്നെ പോയില്ല പനി അടിച്ചനിക്ക് പിന്നെ അമ്മ വ പോണ്ടാന്ന് പറഞ്ഞു
ആ അത് ചെയ്യാതെ ഒരുമിച്ച് എല്ലാം കൂടി ഇപ്പ നമ്മള ഒരു ജിമ്മിൽ പോയാൽ പോലും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാണ്ട് കൊറേശെ കൊറേശെ ചെയ്തങ്കിലെ പറ്റത്തുള്ളൂ
ഉം പിന്നെ എനിക്ക് പടം വരക്കാൻ ചിത്രരചനയ്ക്ക് പോണംന്നുണ്ടായിരുന്നു കൊറച്ച്നാള് അതും പോയി
ആ പ്രൈസ് വല്ലോക്കെ കിട്ടിട്ടുണ്ടാ?
ഓ ഇല്ല അങ്ങനെ കോമ്പറ്റീഷൻസ്‌ലൊന്നും പങ്കെടുത്തിട്ടില്ല എല്ലാം പകുതി വെച്ച് ഞാൻ നിർത്തി. ഓരോ പ്രാവ്ശ്യം ഓരോ ക്രൈസാ.
ഹ് നിന്റെ ഇഷ്ട്ടത്തിനാണോ പോന്നേ അതോ വീട്ടുകാര്ടെ ഇഷ്ട്ടത്തിനാണോ പോന്നേ?
എന്റിഷ്ടത്തിനാണ് പോന്നത് പക്ഷെ പിന്നെ അതങ്ങ് മടുക്കും
ഹ്മ് ചെല പിള്ളാര്ണ്ട് വീട്ടാർക്ക്. ഓയ് ഒരു കൊച്ച് അങ്ങനെ പോകുമ്പോ അത് വെണക്കണം ഇങ്ങനെ എട്ക്കണം പക്ഷെ നമ്മുക്ക് അത്ഷ്ടപ്പെടാതെ നമ്മൾ കൊറെ കയ്യുമ്പങ്ങ് നിർത്തും.
ഉം.
ഇതിപ്പോ ഞാൻ തന്നെ വാശി പിടിച്ചിട്ടാണ് എനിക്ക് ഇപ്പ. ഇതിന് ഡാൻസിന് എന്നെ കുഞ്ഞിലെ ചേർത്ത് അതിന്റെര് നമുക്ക് അതിന്റേതായ ഒരു ഇഷ്ട്ടമുണ്ട്.
ആഹ് നീ പിന്നെ എങ്ങനെ ഈ ക്ലാസ്ള്ള സമയത്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത്?
അത് ശനി ഞായർ ഒക്കെ ഒള്ളല്ലോ.
ഉം.
പിന്നെ അവധിയുള്ള ദിവസങ്ങൾ സ്കൂളുകൾക്ക് അവധിയുള്ളസങ്ങളിലൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ. ഇപ്പൊ ഇതേപോലെ പ്രോഗ്രാം ഒക്കെ വരുവാണെങ്കിൽ ക്ലാസ് ഉണ്ടെങ്കിലും നമ്മൾ വൈകുന്നേരങ്ങളിൽ പോവും. സ്കൂള് കഴിഞ്ഞ് വന്നിട്ടെ.
ഹ്മ് ഹ്മ്.
ഏഹ് അങ്ങനെ പോവും പിന്നെ. ഓരോട്ത്ത് പിന്നെ ഓരോര്ത്തര് സ്പോൺസർ ചെയ്യുമ്പോ അങ്ങനെയും പോവും. ചെലയിടത്തൊക്കെ ഇപ്പൊ ഇനിയിപ്പോ ഓണോ. ക്കെ വരുമ്പോ ചെലയെട്ത്ത് ഓണപരിപാടിക്കൊക്കെ ചെലപ്പോ ഡാൻസ് ഒക്കെ ബുക്കെയ്യും.
നിങ്ങക്കു വല്യ ലാഭം ഇല്ലെങ്കിലും ടീച്ചറിനുണ്ട്.
ഇണ്ട് നമുക്ക് പിന്നെ ലാഭംന്നെച്ചാ. ച്ച് കഴിഞ്ഞ അഞ്ഞൂർരൂപ മീതിയ കാര്ണന്തെച്ചഴിഞ്ഞാ ബാക്കി ഡ്രസെല്ലാം പോയിക്കഴിഞ്ഞാ നമ്മുടെ. ഫുഡ് പോവുന്നുണ്ട് അതില് അവരെല്ലാ അവരാ പിന്നെ വണ്ടി. എല്ലാ അവരാ നമുക്ക് നമ്മടെന്ന് ഒന്നും കൈനഷ്ട്ടം വരുന്നില്ല നമ്മള് പോയി കളിക്കുന്നന് നമക്ക്. ക്കഅഞ്ഞൂറ് രൂപ കൈശ് കിട്ടുന്നു ഡ്രസ്സിന്റെ ഒക്കെ പൈസ പോന്നുണ്ടല്ലോ.
അവരാണോ ഇതെല്ലാം എടുക്കുന്നത് അതോ സെപ്പറേറ്റോ ഓരോത്തരോ?
അല്ല ടീച്ചറാ അവരിപ്പോ അവരിപ്പോ എല്ലാ വർഷവും ഓരോട്ത്ത്ന്ന് എടുക്കല്ലേ അന്നേരം അവർ. ക്കഅതിന്റേതായ കമ്മീഷൻ അവ്ടൊക്കെ കിട്ടും.
ആഹ് ആഹ് നീഇത് ഇപ്പോഴെങ്ങാനും നിർത്തുന്നുണ്ടോ? ഈ ഡാൻസേ പഠിച്ചില്ലേ തീരാറായോ നിന്റെ?
ഇല്ല ഇല്ലഇല്ല നമ്മ അത് തീരുന്നില്ലല്ലോ എന്നും ഇങ്ങനെ. നമ്മളിപ്പോ ഓരോന്ന് കഴിയുന്തോറും ഓരോ ഇത് വെച്ചിട്ട്. ഇപ്പ നമ്മളിപ്പോ മോഹിനിയാട്ടാണെങ്കി അതി തന്നെ പല പല ഇതുണ്ടല്ലോ.
നിനക്കിത് കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടപോവാനാണോ ഇഷ്ട്ടം.
ആഹ് ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടാ നമുക്കിപ്പൊ ഹ് പ്രായ്ത്. നമ്മുടെ പഠിത്തത്തിന്റെ കൂടെ ഒര്തും കൂടെ എനിക്ക് ഭയങ്ക പണ്ടെ ഇഷ്ട്ടുള്ള കാര്യല്ലേ ഇത്.
അപ്പൊ വീട്ടി സമ്മതിക്കോ?
ആഹ് സമ്മതിക്കും അതുകൊണ്ടല്ലേ ഇത്രയും പൈസ മൊടക്കി പോന്നെ ഇതിപ്പൊ.
ഇങ്ങനെ ഒരു ഇത് പഠിക്കാൻ പോവല്ലേ അല്ലാതെ ഇതു ആയിട്ട്. സ്റ്റേജ് പ്രോഗ്രാംസ് ലൊക്കെ പോവാൻ വീട്ടാര് സമ്മൈക്കോ?
ഏഹ് അതിപ്പോ നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മുടെ മൊത്തത്തിലുള്ള ഗാങ്ങ് ഇങ്ങനെ പോവല്ലേ അവിടെ കളി. ക്കാളിക്കാനായിട്ട്. അയ്നൊക്കെ വിടും പിന്നെ നമുക്കിപ്പോ എന്തേലും അസൗകര്യക്കെ ഉണ്ടെങ്കി നമ്മള് പോവത്തില്ല.
അല്ലെങ്കി വേറെ കൊർച്ചൂടെ നല്ല ഫേമസ് ആയ ടീച്ചേഴ്സിന്റെ ഒക്കെ കൂടെ പഠിച്ചു കൈഞ്ഞാ. കൊർച്ചൂടെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ കിട്ടും.
നമ്മൾ അങ്ങനെ സ്റ്റേജ് നോക്കുന്നില്ലല്ലോ നമ്മള് നം എനിക്ക്ന്ന് വെച്ച് കഴിഞ്ഞാ എനിക്കിത്. ഏ ഡാൻസ് ഇഷ്ട്ടാണ് ഓ ഇവിടെ പ്പഇവ്ടെ അറി അത്യാവ്ശ്യം അറിയപ്പെടുന്ന നല്ല കുട്ടി പിള്ളേരൊക്കെ ഉള്ള ടീ ച്ചെർന്റെട്ത്താമ്മൾ പോണെ. അന്നേരഅവവിടെ അടുത്ത് പോയി പഠിക്കുന്ന അന്നേരം നമ്മുടെ എന്റെ ഇഷ്ടം പഠിക്കുക എന്നുള്ളത് നടക്കുന്നുണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ ശനി ഞായായരം ക്ലാസ്സ് ഉണ്ട് പിന്നീട് ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ ഓരോ പുതിയതായിട്ട് വരുന്ന പിള്ളേർ അടങ്ങിയറ്റ ത്തിക്കെ നമ്മൾ പോകുന്നു പിന്നെ ഇങ്ങനെ ഓരോടുത്തത്ത് വിളിക്ക്പോൾ പോന്നുന്നു അല്ലാതെ എനിക്ക് സ്റ്റേജിലോട്ട്ങ്ങനെയ ഒന്നും പോകണന്നില്ലേ
അതാ ഞാൻ ചോിച്ചത് നിനക്ക് ഇത് പ്രൊഫഷണ ആയിട്ട കൊണ്ടു പോകാ ഇഷ്ടം ആണോ അതോ ഒരു ഇഷ്ടം എന്നുള്ള രീതിയിലേ ഉള്ളൂന്ന്
എനിക്കിഷ്ട ഇങ്ങനെ പോകാനൻ ഇഷ്ടമാണ് നമ്മളിപ്പൾ എനിക്ക് കോളേജിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനും അല്ലാത്തുള്ള കലോത്സവം അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ ഒറ്റക്കായിട്ട് സിംഗിള ആായിട്ട്െല്ലാം ചെയ്യും
ഉം
എനിക്ക് ഡാൻസ് ഇഷ്ട ഇ പക്ഷെ എ ന്നെവെച്ചൽ ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് പൈസക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാൻ അത്ര ഇതല്ല പിന്നെ ഒരുപക്ഷെ അപ്പ ഇത് കഴിഞ്ഞിട്ട് എനിക്ക ഇിനയിപ്പോ ബി എ ഭരതനാട്യം എല്ലോ ഒക്കെ ചെ നിൽക്കണമ എന്നൊരു ആഗ്രഹമ ഉണ്ട്
ആഹ് ആഹ്
അങ്ങനെ എടുക്കുവാണെങ്കിൽ അത് പഠിച്ചച്ച് കഴിഞ്ഞാൽ നമുക്ക് നാല് പിള്ളേരെ പഠിപ്പിക്കാല്ലോ അങ്ങനെ ആഹ് ഡാൻസിനോട്ട് ല്ലാെങ്ങനെ സ്റ്റേജ പ്രോഗ്രാംങ്ങനെ ചെയങ്ങനെ പോണന്നും അങ്ങനെ ഇല്ല പിന്നെ അങ്ങനെ പഠപ്പ പപ്പിക്കുമ്പോമക്ക് സ്റ്റേജ് പ്രോഗ്രാംക്കെ കിട്ടും അങ്ങനൊക്കെ പോകാനൊക്ക ഇഷ്ടമാണ്
ഓക്കെ ഞാൻ എന്താണ് നോക്കത്തെടാ വരാൻ ഞാൻ ശ്രമിക്കാം
ആഹ് എന്തായാലും വരണം കേട്ടോ
ഉം നിങ്ങൾ ബോയ്‌സുണ്ടോ നിങ്ങളുടെ കൂടെ
ഇല്ല ഇല്ല ഗേൾസ് എല്ല പിന്നെ എന്നെ അന്ന് കാ വന്ന് കാണണം എനിക്ക് പിന്നെ അവിടെ തിരക്ക് കാരണം കാണാൻക്കത്തില്ല നീ അവിടെ ഒരുങ്ങുന്നടത്തോട്ട് വരണം കേട്ടോ
ഉം ബോയ്സിനെ അവരെ എടുക്കാത്താണോ അതോ ബോയ്സ് വരാത്ത അ വെച്ചൽ എന്താണറിയ എന്റെ അനിയന് ഡാൻസ് പഠിക്കണം എന്ന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ക്ലാസിക്കല്
ആഹ് ഇല്ല ഇവിടെ അങ്ങനെ ആമ്പിള്ളോരായിട്ട് അങ്ങനെ എടുക്കുന്നില്ല എല്ലാം പെൺപിള്ളോരായിട്ടോ
അപ്പ അന
ആഹ് ആനോ ഇല്ല അവിടെ ഇങ്ങനെ പെമ്പിള്ളേർ മാത്രം ഇത്ര വരുന്നുള്ള അങ്ങനെ ആ്പ പിള്ളോരാരും വരുന്നില്ല അഡ്മിഷൻ ഇങ്ങനെ കൊടുക്കുന്നില്ലെന്ന എനിക്ക് തോന്നണം എനിക്ക് കൃത്യമായിട്ട് അറിയില്ലേ
നീ ആ ടീച്ചറിനോടൊന്ന് തിരക്കണേ വേറെ ടീച്ചറിന്റെ പരിയത്തിലുള്ള വല്ല ടീച്ചേഴ്സും പഠിപ്പിക്കുന്നവരുണ്ടോന്ന് ബോയ്സിനെൊക്കെ
ആഹ് ഞാൻ തിരക്ക അവിടെങ്ങും ഇല്ലല്യോ
ഇല്ല ഇവിടെന്നും നല്ലതില്ല പഠിക്കുന്നെങ്കി നല്ലതായിട്ട് തന്നെ പഠിക്കണ്ടേ
അതെ നമ്മളെന്തായാലും മെനക്കെട്ട് എറങ്ങുവ അന്നെരം നീയുംകുടെ എറങ്ങാഞ്ഞതെന്താ
ഓഹ് എനിക്ക് ഇതിനോട് വല്യ താല്പര്യില്ല അവന് ഇപ്പ ഭയങ്കര താല്പര്യവ ഇനി എത്ര നാളത്തേക്കാന്നൊന്നും എനിക്കറിയത്തില്ല വീട്ടിലമ്മയോട് പറയുന്നെക്കെ കേട്ടു
ഇഷ്ട്ടൊണ്ടെങ്കിലെ നമ്മള് എന്ത് ഈ ഡാൻസ്ന്നല്ല ഏത് ഇതിനാത്തും നമുക്ക് ഇറങ്ങാവു കാരണം പിന്നെല്ലെങ്കി അതൊരു മടുപ്പാവും ഒരിക്കലും ഒരു സാധനം നമ്മള് മടുക്കാൻ പാടില്ല
ഉം എനിക്ക് വലിയ താല്പര്യില്ല അത് കണ്ടിരിക്കാൻ ഇഷ്ടമാന്നല്ലാതെ അതിലേക്കെറങ്ങാൻ എനിക്ക് വല്ല്യ താല്പര്യവില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനൊരു ഇപ്പ തൊടങ്ങുവാണെങ്കി കി ഫുള്ള് കൊണ്ടോണം എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവാൻ വല്ല്യ താല്പര്യില്ലാത്ത കാര്യങ്ങളാ
ആഹ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ ഈ പുള്ളാര് ചെലയിത്ത് പേരെന്റ്സ് ഇങ്ങനെ പേരൻസിന്റെ ബഹളം കൊണ്ട് നടക്കും കേട്ടൊ ഇവര്
ഉം
അന്നരം അങ്ങനെ വരുന്ന പിള്ളേർക്കെല്ലാം മടുപ്പാ ലാർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന വേലയുണ്ടല്ലോ
ആഹ് അവരുടെ ഇഷ്ടത്തിന് ഇതിപ്പോ ഇവന് ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ട നീയെന്താലും ഒന്ന് തിരക്കിയേക്ക്
ആഹ് ഞാൻ എന്തായാലും തെരക്കാ എനിക്ക് തോന്നുന്നില്ല നൂറ് ഹൺഡ്രഡ് പെർസന്റേജും അവിടെ എടു ക്കൂന്ന് തോന്നുന്നില്ല ബോയ്സിനെ
നീ ഒന്നെങ്കി ആ ടീച്ചറിനോട് തെരക്ക് എടുക്കുവോന്ന് ഇല്ലെങ്കി വേറെ വല്ല ടീച്ചേഴ്സിന്റെ നമ്പർ ഒണ്ടെങ്കി തരാൻ പറ
നമ്മള് വേണ്ടേ ആഹ് ഞാൻ നോക്കട്ടെ അത് എല്ലാ എന്റൊരു കൂട്ടുകാരീടെ ആഹ് ബ്ര ദറിങ്ങന പോകുന്നുണ്ട് ഞാനൊന്ന് തെരക്കട്ടെ എന്താലും ഞാൻ എന്റെ ടീച്ചറിനോട് ചോദിച്ചിട്ട് അവിടെടുക്കത്തില്ലെന്നാ തോന്നുന്നെ എന്നാലും ഒന്ന് നമുക്ക് നമുക്ക് ചോദിക്കാല്ലോ
ആഹ് ചോദിക്കാം
ആഹ് അന്നെരം അവിടെ ചോദിച്ചിട്ട് എന്തായാലും എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ എന്റെ കൂട്ടുകാരീടെ എടുത്ത് ചോയ്ക്കാം ഇതിപ്പം അവനെ സംബന്ധിച്ച് ഇപ്പ എടുക്കുന്ന അഡ്മിഷൻ ഒണ്ടെങ്കില് അവൻ ചെല പ്പൊരു ആൺകുട്ടിയെ ഒള്ളെങ്കി അവൻ വരുമെന്ന് തോന്നുന്നില്ല എനിക്ക്
ആഹ്
ആഹ് അന്നേരം ഞാൻ എന്തായാലും എന്റെ കൂട്ടുകാരിയോട് ഒന്ന് വിളിച്ച് ചോയിച്ചിട്ടേ അവൾടെ നല്ലൊരു ഇച്ചിരി നല്ല അറിയപ്പെടുന്ന ഒരു സാറിന്റെ അടുത്ത് എങ്ങാണ്ടാ പോവുന്നെ
ഉം ശെരി എന്നാ നീ അത് ചോദിച്ചിട്ട് നാളെ വിളിച്ചാതി ഓഹ് ശരി ആഹ്